അലോ
ഹലോ ആ എന്താ വിശേഷം എന്താ വർത്താനൊക്കെ
നല്ല വർത്താനം കേക്ക് ഇണ്ടായിച്ച ക്ലിയർ ആയിട്ട് കേക്കണില്ലേ ആ പിന്നെ ആഹ്ഞങ്ങക്ക് എടുപ്പന്ന കേക്കണ്ടണ്ട് നല്ല റേഞ്ചല്ലോ ഇവിടുത്തല്ല നിൽക്കണേ
ആഹ് റേയ്ഞ്ച്ല്ലോ ട് ത്തന്നെ
വേറെന്തൊക്കെഇണ്ട് ചായ കുടിച്ചോ
എന്താ ചായുടിയൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ സ്കൂളി വിട്ട് വന്ന് അവർക്കൊക്കെ ചായ കൊടുത്ത്
തന്നെ ആഹ് ഓക്കെ അയ്ക്കോട്ടെ
നല്ല നല്ല സുഖാണ് വേറെന്താ
ഉം
വേറെന്താക്കെ എത്ര കുട്ടിയോളാ അനക്ക്
ഇൻക്ക് രണ്ട് പെൺമക്കള്
ഏഹ് ഇടക്ക് റേയ്ഞ്ച് മുറിഞ്ഞു പോവ്ണ്ടോ ഇങ്ങനെ ആഹ് ആഹ്
റെയ്ഞ്ച് കിട്ടണില്ല
റെയ്ഞ്ച് ഉണ്ട് പക്ഷെ ചെലപ്പോ ഒരു ഷോർട്ടായി ഇങ്ങനെ പോവും ആഹ് മഴ ആയതുകൊണ്ട് അതായിരിക്കും
മായയിട്ടേ ഭയങ്കര റെയ്ഞ്ചിന്റെ ഒരു കുറവുണ്ട് ഇപ്പൊ അപ്പൊ വീടിന്റെ മുകളിൽ വീടിന്റെ മുകളിലാണ് ഇപ്പോ ഞാന്
നമ്മളൊരു സൈഡി തന്നെ ഇര്ന്നാമതി ഇങ്ങനെ മാറി മാറി ആകുമ്പോ തന്നെ അവിടുന്ന് എണീറ്റ് പോകുമ്പോ
ഉം എ താഴത്ത് അകത്തുന്ന് തീരെ കിട്ടൂലോ റെയ്ഞ്ച് ഇവിടണ്ടോ
ആഹ് പിന്നെ എന്തൊക്കെയ യാത്രൊക്കെ പോവലുണ്ടോ എടുക്കെങ്കിലൊക്കെ പോവലൊക്കെ ണ്ടോ
യാത്ര കൊറവാണ് അങ്ങനെകുട്ടിയാളെ ഇട്ടുംങ്ങാണ്ട് പിന്നെ നമ്മക്ക് കൊണ്ടോ കാനൊന്നുല്ല ഹസ്ബൻഡ് ഇവിടെല്ല
ആഹ് എത്രായി മൂത്ത കുട്ടിക്ക്
ഓ പത്താം ക്ലാസ് ആണ്
തോ ഏഹ് പോ വന്നാലൊന്ന് പോല് ണ്ടാകു ലൈക്കും ലേ
ഇടക്കും ച്ച് ണ്ടാവു എന്റെ വീട്ടക്ക് ഇങ്ങനെ പോകും പിന്നെ യാത്ര ചെയ്യാൻ ഒക്കെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യാത്ര ടൂറോ അയിലൊക്കെ പിന്നെ അവരിപ്പോ ഇവിടെ ഇല്ല ഗൾഫിലാണ്
വന്നാ പോവേക്കു ലേ ഗൾ
ആഹ് വന്നാ പിന്നെ ഞങ്ങള് ആഹ് ഞങ്ങള് അങ്ങനെ പോകും വന്നാല് അ അപ്പൊ അവരുണ്ടാവുമ്പോളല്ലേ നമ്മക്ക് അല്ല നമ്മള ഒറ്റക്ക് ഈ കുട്ടിയാളെയ്റ്റ് എറങ്ങ് ണേ രസല്ലല്ലോ രസല്ലാന്ന് ച്ചാല് നമക്ക് പോകാനും ഇതിനും ഇല്ലല്ലോ അപ്പം ആഹ് ഐഡിയ ല്ലേ നമ്മള് ഒറ്റക്ക് പോണെങ്കില് ഇപ്പോ നമ്മള് വണ്ടി വിളി ച്ച് ങ്ങാട്ട് പോണം അപ്പം പിന്നെ അതൊന്നരു രസല്ല അവരുണ്ടാകുമ്പം പോണ രസാണല്ലോ അവരുണ്ടെങ്കി നമ്മള അങ്ങനെ പോകും ഉം ഇങ്ങക്ക് ആരൊക്കെ ണ്ട് വീട്ടില്
ഉം ഇവിടെ ഇൻക്ക് അനിയ ആഹ് ഇൻക്ക് കുട്ടിയാളില്ല ഇൻക്ക് രണ്ട് അനിയത്തിയാള് ആങ്ങള അവരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് പിന്നെ ത്താ ഒക്കെണ്ട് പിന്നെന്താ മ് ഇവിടെ വേ റ കുട്ടിയാളില്ലേ ഇല്ല ഇൻക്ക് കുട്ടിയാളില്ല ഇല്ല ഇല്ല കുട്ടിയാളില്ല ഉം പിന്നെ ഏ പിന്നെന്താ ഞാ പറയ ആഹ കല്യാണം കഴിഞ്ഞു ഇവിടെ വീട്ടില് ആ ഹസ്ബൻഡറിന്റെ വീട്ടിൽ തന്നെ പിന്നെ ഞാന് എന്താ പറയാ ഞങ്ങള് വേറെ എടുത്തു നിന്നു വന്ന തന്നെ ഹസ്ബൻഡ്ത്തന്നെ വേറെ എവിടൊക്കെ പോകുന്നേ ഊട്ടി മൈസൂരണൊക്കെ പോവാ
ഇങ്ങനെ അടുത്ത രാജ്യങ്ങളിലെ പാർക്കുകളൊക്കെ കുട്ടിയ എന്റെ ചെറിയ പെണ്ണിന് ഭയങ്കര ഇഷ്ടായി പാർക്ക് ഇതൊക്കെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആഹ അങ്ങനെയൊക്കെ ഓക്ക് ഭയങ്കരം വലിയവന് പിന്നെ വലിയ സ്ഥലങ്ങൾ രാജ്യങ്ങൾ കാണാൻ അങ്ങനെയൊക്കെ പ്രായത്തിനനുസരിച്ചാണല്ലോ കുട്ടികൾക്ക് ഓരോ ഇത്
ആഹ അതന്നെ അതന്നെതന്നെ
ഉം ചെറിയ ഇതിന് പാർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനത്താണ് പക്ഷെ വലിയവന് അങ്ങനത്തെ ഇതൊന്നും വലിയതിലോട്ട്. പോണ താൽപര്യമില്ല ഓന ദൂരെ ദൂര സ്ഥലത്തേക്ക് കാഴ്ചകൾ കാണാന്
ആഹ ദൂര അത് അങ്ങനെ തന്നൊയിരിക്കും കുട്ടികൾക്കല്ലേ പാർക്കിലൊക്കെ ഭയങ്കര ഇത്
ആഹ അതുതന്നെ മായ ഉണ്ടോ അതിലൊക്കെ
മഴ ഇന്ന ഇങ്ങനെ ചാറിയ ഒരു മഴയാണ് വല്ലാണ്ട് പെയ്തിട്ടില്ല
ആഹ ഉം
താ ഉ വേറെന്ത വേറെന്തോ പോലെ ചായക്കടി നമ്മള് എന്താ ഉണ്ടാക്കിയത് ഇത് വൈകുന്നേരം ഞങ്ങള് ചായക്ക് ഇന്ന് ഇത്ണ്ടാക്കി ഗോതമ്പ് പൊടികൊണ്ട് ഇങ്ങനെ പുകാട പോലെ ഉണ്ടാക്കി എപ്പോഴെന്നും ഉണ്ടാക്കൂല എന്തെങ്കിലും കാലി ചായ എപ്പോഴും എങ്ങനെ വയ്ക്കുമ്പോ ഈ കടികള് വലിയവർക്കു കോണമില്ലല്ലോ
ഉം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരാനൊക്കെ അങ്ങനൊക്കെയാണ് മക്കളക്കെ ഞമ്മൾ ഉണ്ടാക്കല്ലോ ഞാനും തന്നെ എന്ന് ഒന്നും ചായ ഇവര് എണ്ണടികളൊന്നും അങ്ങനൊന്നും ഉണ്ടാക്കൂല എന്തെങ്കിലൊക്കെ ആയിട്ട് മക്കളെ കരുതിക്കണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ചായക്ക് കടി കൊടുക്കണമങ്കിൽ
ആഹ അത് തന്നെ ഓല്ക്ക് വേണം എന്ന് നിർബന്ധമായിരിക്കുലെ ചായക്കടി കുട്ടികൾക്ക്
ആഹ ചായക്കടി നമ്മള് സ്കൂള് വിട്ട് വരുമ്പോ ചായക്കടി ഉണ്ടെങ്കിലും അവർക്ക് ഒരു സന്തോഷമാണല്ലോ വെറും ചായ ക്കതല്ല പിന്നെ എന്നും ബേക്കറിക്കടിം നല്ലതല്ല അതേപോലെ എണ്ണക്കടിം നല്ലതല്ല
ആദ്യോക്കെ നമ്മളൊക്കെ സ്കൂള്ട്ട് വരുമ്പോളക്കെ ചോറാണല്ലോ തിന്നല് ഇപ്പോഴല്ല കു
ചോറ് ആഹ് പിന്നെ നമ്മള് സ്കൂള്ട്ട് വരുമ്പോ ചോറ് ഏഹ് അങ്ങനെക്കൊരു കാലേന് ഉം ഞമ്മക്ക് ക്കൊന്നും അങ്ങനെ കടികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാന് അന്ന് അങ്ങനൊരു കാലേയ്നി
ഉച്ചക്കുള്ള ചോറാണന്നിട്ട് തിന്ന്ക അത്രേന്നേ ഉള്ളൂ അല്ലാതെ ചായെം കടിയൊന്നു എപ്ലെങ്കിലൊക്കെ കിട്ടിയാ കിട്ടി പക്ഷെ അതാണ് ചായേക്ക കുടിച്ച് ക്ക്‌ നമുക്ക് ആഹ് സന്തോഷല്ലേ ചോറിനേം കാട്ടി
സന്തോഷാണ് ആഹ് ആഹ് ആഹ്
ആഹ് ഇത് രണ്ടട്ടം ചോറുന്നണ്ടെ ആഹ് ഉച്ചക്കും തിന്നണം രാത്രിയ
ന്താണെങ്കിലും അന്നത്തെ ഒരു രസം ഇപ്പല്ലല്ലോ കുട്ടികളാണെങ്കിലും ഈ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡിക്റ്റ് ട്ടേ അതാകല്ലേ അന്നൊക്കെ രസേന് നമ്മള് സ് ള്ട്ട് വന്നാല് ഞമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാളയ് റ്റും അങ്ങോട്ടു ഇങ്ങോട്ടു കളിക്കാ പോയിങ്ങാണ്ടയ്നും അല്ലെ എന്തൊക്കെ എന്തോ രസ് സെനി ഇപ്പ എന്താ കുട്ടികള് വന്നു ഫോണെടുത്തു ആ, ഫോണ്മ്മലെ നമ്മളെത്ര മാറ്റി നിർത്തിയാലും ആ, മാറ്റി നിർത്തിയാലും കുട്ടികള് ഈ ഫോണ്മ്മേ തന്നെ.
അതെന്നെ നമ്മളിപ്പോ ഫോണിഞ്ഞി എങ്ങനെ ഒളപ്പിച്ച് വെച്ചാലും ഒളിപ്പിച്ചു വെച്ചാലും ഫുൾ ലോക്ക് ഇട്ടാലും ഓര് ഇത് കണ്ടുപിടിച്ച് കാണ്ടേ എങ്ങനെങ്കിലും ആ. എങ്ങനെയാഓല് അത് ലോക്കൊക്കെ തൊറക്കണെ പറയ് ഇപ്പത്തെ കുട്ടികൾക്ക് ലോക്ക് ഫുള്ളും തൊറക്കാൻ
ആ, എല്ലാം അറിയില്ലല്ലോ, ഒന്നും നമ്മളിലേറെ അവർക്കാണ് എന്താണ് അറിയല്ലോ. ഉം, ഞാനൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ, ടി ഇതിന്റൊരാപ്പ് പിന്നെ ഞാന് എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. ഞാനിപ്പഞ്ച് ചെറുക്കൻ പത്താം ക്ലാസ് ഇതിലാണ് അവനോട് ചോയിച്ചക്കാണ് എങ്ങനെണ് ഏതാണ് എന്താണ്ന്നല്ലോ.
അത് പറയാന് ആ, പറയണ്ട നമ്മക്ക് സ്കൂൾ കാലത്തിനെ പറ്റി പറയാം ആ, സ്കൂൾ കാലത്തിനെ പറ്റി പറയാം എന്നിട്ട് ഞാൻ പറയാ അതെല് ല് ഈ പാസ്സ്‌വേർഡൊക്കെ ഇട്ടാല് ഒന്ന്, രണ്ട് മൂന്ന്, അങ്ങനെ രണ്ട് മൂന്ന്, അങ്ങനൊക്കെ ഇട്ടാല് ഏ പാസ്സ് ഇട്ടാല് അതുവരെ കുട്ടിൾ ക്ക് അറിയ ആ അറിയത് ഞമ്മളെ ആഹ ഓര് നോക്കിക്കാണ് ഞമ്മളെത് എത്രതൊറക്കണന്ന് അവര് ശ്രദ്ധിച്ചിക്കാണ് എന്നിട്ട് പിന്നെ എപ്പളേങ്കിലും അത് തൊറ ക്ക്‌ക പിന്നെ ഞമ്മള് ആ, മറ്റേതില്ലേ പാറ്റേണ് ഇട്ട്ങ്ങാണ്ട് തുറന്നാല് അത് അടയാളം വെച്ചിങ്ങാണ് ഇങ്ങനെ വെച്ച് ചെരിച്ചു വെക്കുകയാണ്, അതും ഊരെട്ക്ക കുട്ടികളല്ലേ
ഉം അങ്ങനത്തന്നെ നമ്മൾ എത്ര ഉം. എത്ര മാറ്റിയാലും എങ്ങനെണ് അവര് ഇത് അറിയണതെന്ന് അറിയില്ല. ഏ, ഞാനൊക്കെ കൊറേ ഈ ഫോണൊന്ന് മാറ്റി നിർത്തണെങ്കി കരുതിങ്ങാണ്ട് അവരക്ക ഗെയ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്ക കൊറേ മാറ്റി നിർത്തി നോക്കിയാന്. ദ് യാ ലോക്ക് ട്ടിങ്ങാണ്ടൊക്കെ ഈ ഗെയ്മൊക്കെ കളി നിർത്തിയാല് കൊറെ പേകുമാ ഈ പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്ന് ഉഷാറാവാൻ വേണ്ടി ഇങ്ങാണ്ടേ അപ്പോ ഓൽക്ക് ഈ ഗെയ്മ് കാര്യം ഇതന്നെല്ലേ ചിന്തകൾ അപ്പോ എങ്ങനെ ഞമ്മൾ മാറ്റി നിർത്തിയാലും ആ, ഫോണ് ഇതായി. ഏ, എല്ലോടുത്തുല്ലേ കൊറേ ഞാൻ എന്റെ ഫ്രണ്ട്സ്കളോടൊക്കെ ചോയ്ച്ച് ഈ ഫോണ്കളി എങ്ങനെ മാറ്റി നിർത്താല് വല്യ ഐഡികളും ഉണ്ടോ അവരോട്. പക്ഷേ എങ്ങനെ ആരോട് ചോദിച്ചാലും എന്ത് കാട്ടിയാലും ഉം. ഒരു മക്കോക്കും ആ ഐഡിയകൾ അറിയില്ല.
ആ, അതന്നെ അതല്ല ഉക്കിപ്പ ഫോണായ മതിയാല്ലോ.
പിന്നെ എന്തൊക്കെ നിങ്ങൾ യാത്ര
പറയാനൊന്നുംല്ലേ. ഫോണായ മതിയോരോ കുട്ടിയാ ക്ക് ഹലോ
ആ,
ഫോണ് ഫോണ ആയാമതി ആ, കേക്കണ് ണ്ട്. ഫോണ ആയാാൽ മതി ഇപ്പ കുട്ടികളക്കെ കളി അപ്പോ അതൊക്കെ ഓടിച്ചാടി മണ്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോ ലെ ആരോഗ്യത്തിന് നല്ലതായിന് ഇപ്പൊ അതൊന്നും ഇല്ലല്ലല്ലേ കുട്ടിക ഇങ്ങനെ ആ നിൃത്തം അങ്ങനെ നക്കുന്ന പിന്നെന്താ
അതന്നെ
വേറെന്താ ചായക്കെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഇണ്ടാക്കുവോ ഇങ്ങൾ
ഇന്ന് സ്പെഷ്യല ആായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് രാവിലത്തെ കടിണ്ടായിനി ദോഷ ഇണ്ടാ ഇനി അപ്പൊ ആ കടി അവർക്കിഷ്ടാണ് ദോശ
ആ മഴ ഉണ്ടായിനിയോ അവിടെ
ഹലോ
മഴ ഉണ്ടായിരുന്നോ മഴ മഴ
ഹലോ
മഴ ഉണ്ടായിരുന്നുന്ന് പറയാ മഴ കേക്കണില്ലേ ഹലോ ആഹ അതാണില്ല മഴ ഉണ്ടായിരുന്നൊ അന്ന്
ആഹ ഇന്ന് മഴന്നെനി ഇന്ന് മഴന്നെനി ഇവിടൊക്കെ
തന്നെ ആ ഇവിടേം ണ്ടായിനി നല്ല മഴക്കെ
അതന്നെ ഞാന് അകത്തന്ന് റേഞ്ച് കിട്ടണില്ല ഇങ്ങനെ മുറിഞ്ഞഞ് മുറി ങ്ങാണ്ടാണ് അപ്പൊ വീടിന്റെ മുകൾക്ക് കയറിയാക്കാന് ചെറുതായി ഇങ്ങനെ പാറ്റണ് ണ്ട്
ആഹ അതാണ് പിന്നെന്താ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ ചോ ചോറൊക്കെ ഒന്നായിട്ട് വെക്കലക്കൂലേ
ഉം ചോറൊക്കെ ഒന്നായിട്ട് വെക്കല്ലേ ഞങ്ങള്ൾ മൂന്ന നാലാൾക്കാരല്ലേ എല്ല രണ്ട് മക്കളും പിന്നെ എന്റെ ഉമ്മയും ആ പിന്നെ
അതന്നെ ഇത് ആ എപ്പഴും രണ്ടുനേരം കാണപ്പാത്തില്ലത്തന്നെ
ആ അത്ത് ഇരുന്നായി ആ ആയിരിഒന്നും വാണ്ട അപ്പ പിന്നെ രണ്ടു നേരം വെക്കാനായിട്ടൊന്നുമല്ല പിന്നെ ഉമ്മാക്ക് ഷുഹറും ഇതൊക്കെ ഉണ്ടായതോണ്ട് അധികം ചോറ് വായ്ക്കൂല പിന്നെത്ത രണ്ട് കുട്ടികൾ എനിക്ക് ചപ്പാത്തി തിന്നങ്ങാണ്ട്ഷ കഴിച്ച കഴിച്ചപ്പോ ഇമ്മാക്ക് മടുത്തക്കണ് ഇപ്പൊ എന്തോ ട്രെണ്ട് ഉം എന്നും ഇങ്ങനെ ചപ്പാതി ആയിട്ടോ ഗോതമ്പ ആയിട്ടോ ഒക്കെ അതന്നെയനി കഴിചിനിയത്
ആ ഷുഗർ നല്ലണ്ടോ നല്ല ഉണ്ടോ ഷുഗർ അല്ലണ്ടോ
നോർമൽ നോർമൽ വെച്ചാല് ആ
ആ ആ
ഇരുന്നൂറൊക്കെ ഉണ്ട് ഉ കൂടുതൽ തന്നെയാണ് അതിലാറ മുന്നൂറ്
ഞാൻ കുറച്ച കഴിഞ്ഞിട്ട് വിളിക്ക കുറച്ച് തിരക്കില ആ
ആഹ എന്നാ ശരി ട്ടാ